ഹലോ.
ആഹ് കേൾക്ക്ണില്ലേ?
ഓ കേക്കുന്നിണ്ട് എന്തൊക്കാണ് സുഖല്ലേ?
ആഹ് സുഖാണ് എന്താ അവിട്ത്തെ വിശേഷങ്ങളൊക്കെ?
ഇവിടെ സുഖാണ് ഞാൻ ദാ ഞാൻ ഇന്റെ വീട്ടിലായിനി ഇപ്പൊ അതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഇള്ളു.
അയ്ശെരി എന്ന് പോയതേരുന്നു വിരുന്നൊക്കെ?
ഉം വെറുതെ കുറച്ചൂസം നിക്കാൻ പോയതേനി നി സ്കൂളൊക്കെ തൊറന്നാ പോവാനാവൂലല്ലോ.
ഐ ശെരിയാണ്.
ഉം ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു കുത്തിരിക്കാണ് ഇപ്പോ ഞങ്ങക്കിന്ന് പെരുന്നാള് അല്ലേരുന്നു.
ആഹ് ആഹ്
ഉം ഇന്ന് ഇവിടെ ദാ ബീഫ് ബിരിയാണി.
ഉം.
ചിക്ക ചിക്കൻ പൊരിച്ചത് പിന്നെ പായസൊക്കെ ഏരുന്നു ഇന്ന്. ഇങ്ങളെ അവടെ അങ്ങനെ ഇണ്ടോ വീട്ടിൽ കൂടെക്കെ പോവോ അടുത്തൊക്കെ
ഓ ഭർത്താവ് പോയിട്ടുണ്ട് ഭർത്താവിന്റെ ഫ്രണ്ട്സ് ഇണ്ട്
ഏഹ്.
കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിരുന്നു ഇക്കൊല്ലം പോയില്ല. ഇക്കൊല്ലം ഭർത്താവിനെ മാത്രാ വിളിച്ചേ. ന്നിപ്പോ വീട്ടിന്ന് ഫുഡ് കഴിച്ചിട്ട് പോന്നു.
അയ്ശെരി ഉം. ഞങ്ങക്കിപ്പൊ ന്ന് പെരുന്നാളെ ഞങ്ങളിപ്പോ വ് ബീഫ് ബിരിയാണിയാണ് നമ്മള് ആദ്യം ബീഫൊക്കെ നുറുക്കിയാലും മഞ്ഞപ്പൊടി ഉപ്പ് രണ്ട് മണി ഉലുവ ഇട്ടിട്ട് ബീഫ്
അയ് ഇടോ
ആദ്യം വേവിക്ക
ആഹ്
ആദ്യം വേവി ആഹ് ഒരു മണി രണ്ട് മണി
ആണ്
അത് ഇട്ടട്ട് നമ്മള് ആഹ് ബീഫ് ഒരു അഞ്ചാറ് ആറോഴ് വെറുന്നത് വരെ നമ്മള് കുക്കറില് വേവിക്ക
ആഹ്
അഞ്ചാറ് വിസിൽ കടിച്ചാൽ വേവും അത് വെന്ത് കഴിഞ്ഞാല് പിന്നെ ഞമുക്ക് മസാല ഉണ്ടാക്ക ഉള്ളി ഒക്കെ വാട്ടാ ഉള്ളി വാടി ആഹ് ഉള്ളി വാടിയതിന് ശേഷം തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റക്കെ ഇട്ടട്ട് അങ്ങനെ അത് വറ്റിയപ്പ അയിക്ക് കുറച്ച സ്പൈസസ് മസാലയും പിന്നെ ഗരം മസാലൊക്കെ തുള്ളിട്ടിട്ട് അങ്ങനെ ഇതാക്കുക പി അങ്ങനെ എല്ലാം മസാലയും ചേർത്ട്ട് തുള്ളി ആഹ് തുള്ളി തൈരിടും അല്ലേ സുർക്കെ പനിനീരോ അങ്ങനെ എന്തേലും അയാലും മതി പുളിക്ക്
ആഹ് ഒരു പുളിക്ക് തക്കാളി ഇടുന്നുണ്ടല്ലോ
ആഹ് തക്കാളി ഇടും തക്കാളി ഇടും തക്കാളി ഉള്ളി നല്ലവണം വാട്ടി കഴിഞ്ഞാൽ തക്കാളി ഇടും
ആഹ് ആഹ്
ഉം അത് അങ്ങനെ
അപ്പൊ അയിന്റെ ഒരു പുളി ഇണ്ടാവും
ഈ ഈ ആഹ് വേവിച്ച ബീഫ് അയ്ക്ക് ഇടാ ഇന്നിട്ട് ഒന്ന് കൊറച്ച് നേരം ഒന്നിങ്ങനെ തീ കത്തിച്ചിട്ട് ഒന്നിങ്ങനെ എല്ലാർത്തക്കും മസാല ആകുന്ന വിധം ഒന്ന് ഇങ്ങനെ ഇളക്കുക അയില് അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞമ്മള് ചോറ് ഞങ്ങൾ രണ്ട് വിധം വെക്കും ചിലപ്പോ വെള്ളത്തിൽ വളളം വെച്ച് തിളപ്പിച്ച് ഊറ്റിട്ട് ഊ ഉറ്റിട്ട് വെക്കും അല്ലെങ്കിൽ ഞങ്ങള് ആ വെള്ളത്തിൽ തന്നെ വേവി ച്ചിട്ട് വെക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഊറ്റിയിട്ടാ വെച്ചിരുന്നേ ആഹ് ആഹ് ആഹ് ദമ്മ് ഊറ്റിയിട്ട് ഒന്നിയാ ഊറ്റി ഊറ്റിട്ടാ വച്ചക്കണത് കാരറ്റും പട്ടയും ഗ്ര മ്പൂ ഏലക്ക അതോക്കെ ഇട്ടത് അങ്ങനെയാണ് വെച്ചിട്ട്
ആഹ്
പിന്നെ അത് വെന്തോന് ശേഷം ഈ മസാലക്ക് കുറച്ച് ചോറും മല്ലിച്ചപ്പ് പുതിന ഉള്ളി അണ്ടിപ്പരിയും മുന്തിരിയൊക്കെ വാട്ടിയതും നെയ്യും ഒക്കെ കൊറച്ചീച്ചെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ദമ്ട്ട് ദമ്മ്ട്ട് വെച്ചിട്ട് കൊറച്ച് നേരം കനലൂട്ട് അടുപ്പത്ത് വച്ചു പിന്നെ ആ കനലിൽ അങ്ങനെ കടന്നിട്ട് കുറച്ച നേരം അങ്ങനെ വെന്തു
ആഹ് അപ്പൊ പകുതി വേവില് എടുക്കയ്യാ ചോറ്
ആഹ്ഹ് പകുതി മുക്കാലും വേകണം എന്തായാലും വേകണം പിന്നെ അടിലും മേലെ ദമ്മിട്ടാൽ മതി ആഹ് അങ്ങനെ തന്നെയാണ് വേവിച്ച ആഹ്
നമ്മള് ചിക്കൻ ബിരിയാണി വെക്കണമാതിരി തന്നെ
ആഹ് ആഹ് നിങ്ങെള് എങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കേ
ചിക്കൻ ബിരിയാണി ആദ്യം വെച്ചത് കഞ്ഞി ആയി പോയി പിന്നെ രണ്ടാമത് വലിയ കുഴപ്പല്ല മൂന്നാമത് ത് നന്നായി വരുന്നുണ്ട് അത് ഈ അരിന്റെ പാക ശരിയാവായിട്ടെ
ആഹ് ആ ചെല അരികളോരു പോസും ഉണ്ടാവൂലേ വേഗം
ആഹ് ചിലത് വേഗം വേവും അത് കറക് റ്റ് വെള്ളം എടുത്താലും അധികം വെന്ത് പോവാ
ആഹ് ചെലത് എങ്ങനെച്ചിട്ട അരിക്ക് നല്ല പശയ്ക്കാരം നല്ല പാശള്ള അരി അയ്ക്കാരം ആ പശള്ളരി വേഗംണ്ട് വേവാന് ആഹ് നമ്മള് ഇ നമ്മള് ചോറു ഊറ്റ് ണ മാതിരി വെള്ളന്നും ഒഴിക്കാതെ ഊറ്റണതല്ലേ
ആഹ് ചെല അരി നോക്കി എടുക്കാനറിയണം ജീരകശാലയോ അതൊക്കെ നല്ലാന്ന് തോന്നുന്നില്ലേ
ഉം ആഹ് ചെൽപ്പ ഞങ്ങള് മന്തി ഉണ്ടാക്കുമ്പോ ത്തീരെ മന്തി ഒക്കെ ഉം മന്തിണ്ടാക്കല്ണ്ട് ബീഫോണ്ടോ ചി - ക്കനോണ്ടൊക്കെ മന്തിണ്ടാക്കും ങ്ങള് പുറത്തിന്നൊക്കെ വെയ്ക്കും
ഞങ്ങള് കൂടുതലും മന്തി പൊറത്ത്ന്ന് വാങ്ങലാ എല്ലാം ഒരുവിധം പൊറ- ത്ത്ന്ന് വാങ്ങും ണ്ടാക്കാനൊരു മടി വരും അന്നപ്പോ പുറത്ത് ത്ത്ന്നങ്ങ് വാങ്ങും പിന്നെ ആരെങ്കിലും വരോക്കെ ആണെങ്കില് പുറത്ത്ന്ന് വാങ്ങും
ഞങ്ങള് പിന്നെ അധികം പുറത്തുന്ന് വാങ്ങൂല ഞങ്ങൾ വീട്ടില് കുറെ ആൾക്കാര്ണ്ടാവോ ണ്ടെന്നെ ഞങ്ങക്ക് പുറത്തുന്ന് വാങ്ങി കഴിഞ്ഞാ മൊതലാവൂല്ല കാരണം ഒരു നേരൊക്കെ ഞങ്ങക്ക് തിന്നാണ്ടാവുള്ളൂ നേരെമറിച്ച് വീട്ട് ത്ത് ണ്ടാക്കാണെങ്കി നമ്മക്ക് രണ്ട് പൈസിം ആവും നേരെ മ - റിച്ച് വീട്ട്ലുണ്ടാക്കാണെങ്കി ഞൾക്ക് രണ്ടു നേരം മൂന്ന് നേരൊക്കെ ഇത് തിന്നാം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ ഞങ്ങളധികം വ വീട്ടില് ഇണ്ടാക്കലന്നെആണ് ഞാൻ തന്നെ ണ്ടാക്കല് ആഹ് പായസംന്ന് സേമിയ പായസെ ആയിരുന്നു സെമീനും ചവ്വരി ഇട്ടിട്ട് ആഹ് പാല് കൊണ്ടരിച്ച് പാലും പാർന്ന്
ആഹ് ആഹ് സേമിയം ഉം ക്ക് അട ഭയങ്കര ഇഷ്ടാ സേമിയപ്പൊ കുടിച്ചു കുടിച്ച് മടുത്ത്
ആഹ് അടപ്പായസലെ
ആഹ് സേമിയോ
ഇവിട് ആഹ് ഇവിടെ ഈ മക്കള് ഇങ്ങനെ പറയ് അട പായസംണ്ടാക്ക അട പായസം അട പായസം ആവുമ്പോ എന്താച്ചാ തോനെ സാ - ധനം വാണേ ഇവിടെ എങ്ങനെച്ചാ പായസൊക്കെ ഉണ്ടായി പിന്നെ മക്കക്ക് നല്ലോണം വാണം നല്ലോണം കുടിക്കണം ഈ അടപ്പായസൊക്കെ നമ്മക്ക് തോനെണ്ടാക്കണം കൊറേ കുടിച്ചണെങ്കി അപ്പൊ നല്ല പൈസ അല്ലേ ഓരോ പാക്കറ്റ്നന്നെ നല്ല പൈസ വാണം അയ്‌ന് പക്ഷെ തോനെ ണ്ടാവൂല്ല പക്ഷെ ഉള്ളത് നല്ല രസായ്ക്കാരം അടപ്പായസം അപ്പ അടപ്പായസധികം ണ്ടാകലില്ല ആഹ് അതാ ആഹ് കു - കുർക്കി വെക്ക്ണതാണ് പക്ഷെ കുറുകിട്ട് തോനെ ഒക്കെ ആളൊക്കെള്ളോട്ത്ത് നല്ല ബുദ്ധിമുട്ടാണ് കുറച്ചേ ഉണ്ടാവുള്ളു ള്ളു നമ്മക്കോന്നും വയറ് നറച്ചു കുടിച്ചാ ഉണ്ടാവുല
അത് ശെരിയാ സേമിയ ആവുമ്പോ നല്ല വേവുണ്ട് ഇനിക്ക് സേമിയ പായസം ഉണ്ടാക്കുമ്പോ ങ്ങനെ കട്ട പിടിച്ചോവും പാല് ലെവല് ആവായിട്ട്
പിന്നെ ചൂടെള്ളം കുറച്ച് തിളപ്പിച്ച് പാരും അല്ലെങ്കിപാലന്നെ കുറച്ച് കൂടി തിളപ്പിച്ചിട്ട് പാരും
ആഹ് ആഹ്
അങ്ങനെയൊക്കെ ചെയ്യും കൂടുതൽ ഓണത്തിന് ഞങ്ങക്ക് പായസം വേണോ നിർബന്ധം.
കട്ടയാക്ണയ്ന് എളക്കുമ്പോ നല്ലോണം ഉന്തി ഇളക്കണൈ
ആഹ് അതാണ് അഹ് എളക്കുന്നതിൽ പറ്റ്ണ പ്രശ്നാണ്. ആഹ് സേമിയ വേഗം കട്ടപിടിക്കും അപ്പൊ സേമിയ വേഗം മാറ്റി ഞങ്ങൾ അട ഉണ്ടാക്കൂ.
ആഹ് കൊറച്ച് ആഹ് ആഹ് കൊറച്ചു പേരാവുമ്പോക്ക നല്ല സുഖാണത്. ഉം
ആഹ് കൊറച്ച് ഇവിടെ ഒരു ആറ് ആൾക്കാരുണ്ട് വീട്ടില്.
ആഹ്
എന്ന അപ്പൊ അത്യാവശ്യം വേണം ഭക്ഷണൊക്കെ
അത്യാവശ്യം വേണം, ഉം ഒറ്റ നേരം ഫുഡ് ഉണ്ടാക്കലേ ഉള്ളൂ?
ആ അല്ല, രാവിലെ ചെലപ്പോ ചോറും കറിയൊക്കെ വെച്ചാലും തെകയൂല ഉച്ചത്തേക്ക് ഉച്ച കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം ചെല്പ്പം വയ്ക്കേണ്ടി വരും.
കറി പിന്നെ വെച്ചാ തന്നെ അപ്പ തന്നെ എടുത്ത് വെയ്ക്കും.
ആ വൈകുന്നേരത്തേയ്ക്കുള്ള ലെ
ആ അപ്പ അടുത്ത് വെയ്ക്കും. അങ്ങനെ ഒക്കെ ഒപ്പിയ്ക്കും.
കിണറാ?
സാധാ കെണറുണ്ട്. അടുത്ത് വയലൊക്കെയാ. ഇപ്പ എന്റെ വീട്ടിലായാലും ഇ ആയാലും വെള്ളത്തിന് മുട്ടൊന്നുല്ല. വെള്ളം നല്ലോണം ഉണ്ട്.
ഉം വേനല് ആയാലും വെര ശ്ശിയാലും വെള്ളണ്ട്.
ആ വേനലായാലും കൊഴപ്പല്യാ. ഇപ്രാവശ്യം അങ്ങനെ വറ്റിട്ടില്യാ. മഴേണ്ട്, മഴ ഇന്നല നല്ല മഴയായിരുന്നു.
ഇവ്ടെ ഇന്നലെ നല്ല വെയിലാരുന്നു. ഇന്ന് ഇങ്ങനെ ചെറിയ ചാറല്, പിന്നെ വെയിലൊറച്ചും പിന്നെ മൂടും. അങ്ങനെയായിരുന്നു ഇവ്ടെ
ഇന്നലെ പെരുംമഴയാച്ചാ പെരും മഴേരുന്നു വൈകുന്നേരം. ഇടിയും മിന്നലും കാറ്റുക്കെയാ യിട്ട് ഞങ്ങള് വിചാരിച്ച് കറണ്ട് പോയീന്ന്. നല്ല ഇടിയൊക്കെ വെട്ടുമ്പോ കറണ്ടങ്ങ് പോവും.
ഇവ്ടെ കുറച്ച് ദിവസം മുന്നേ മഴക്കെപെയ്ത ഇടിവെട്ടീട്ട് നമ്മളെ ഫേന് മോട്ട്റൊക്കെ പോവും.
ആ അതാണ്, അതാണ് പ്രശ്നം ഇടി വെട്ടുമ്പോള്ള പ്രശ്നം അതാ.
കമ്മീക്കാരം ഇപ്പം ഇന്നലെ മുതൽ വോൾട്ടേജ് ന്നെ ഇല്ല.
ആ ആ ഇടി വെട്ടിക്കഴിഞ്ഞാ അങ്ങനെയാ
പിന്നെ ഇനിയിപ്പ എന്താ വൈന്നേരത്തെ ഇണ്ടാക്കുണ്ടോ?
പിന്നെ വൈന്നാരത്തേ ഞങ്ങള് വീട്ട് പോവാ നിക്കാണ്. ഇന്നിപ്പോ പെരുന്നാളല്ലേ. അപ്പ രണ്ട് മൂന്ന് ദിവസം സം ഒഴുവല്ലേ പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറന്നാൽ പിന്നെ വിരുന്നു പോക്കൊന്നും നടക്കൂല. മദ്രസയും സ്കൂളും തുറന്നു കഴിഞ്ഞാൽ പിന്നെ വിരുന്നു പോക്കൊന്നും നടക്കൂല. വല്യമോന് പത്താം ക്ലാസ്സിലാണ്. മ് പത്താം ക്ലാസ്സിലാണ്. അപ്പൊ അവന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആ അത് ശരി. ഇനിയിപ്പ ട്യൂഷനൊക്കെ തെടങ്ങും. ട്യൂഷൻ നേരത്തെേ തൊടങ്ങൂലേ?
ഏഹ് ട്യൂഷൻ അതൊക്കെ തെടങ്ങും. അടക്കാൻ പറ്റൂല അതാ
കണ്ടേ ഓനൊക്കെ നേരത്തെ ട്യൂഷനു പോവുന്നാളാ ഏഴുമണി
ഉം ആഹ് വെളുപ്പിനേ എട്ട് മണിക്കാണ്. ഇനിയിപ്പോ മദ്രസ തൊ സ്കൂള് തൊർന്ന് കഴിഞ്ഞാ പിന്നെ നേർ കൊർച്ച് നേരല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ വെക്കേഷൻ ആയോണ്ട് നാ രാവിലെ ഒമ്പത് മണി മു മൂന്ന് മണി വരെ ഇണ്ടാവും.
ആഹ് ആഹ്
അങ്ങനെണ്. അപ്പ ഇനി എല്ലാരും നാലരയ്ക്ക് വണ്ടി അപ്പൊ ഇഞ്ഞ് എല്ലാരും പാടെ പോവാൻ നിക്കാണ്. വീട്ടിലിന്ന് സാദാ ചോറന്നെ ഇണ്ടാക്കി പർഞ്ഞത് സാദാ വെ വെള്ളച്ചോറും കുമ്പ്ളങ്ങാ കറിം എർച്ചീം പപ്പടൊക്കെ ഇവിടെന്ന് ഞങ്ങള് വി ന്ന് പോവാണ് നാ എൻ്റെ നാത്തൂന് ഇങ്ങട്ട് വിർന്ന് വരിയാണ്.
ആഹ് അപ്പൊ അത്യാവശ്യം ഉണ്ടാക്കണല്ലോല്ലേ
ആഹ് അപ്പോ നാളെ ഞങ്ങള് വീട്ടിലിണ്ടാക്കും ന്റെ അനി
വീട്ടിലിണ്ടാക്കും ആഹ് എല്ലാരും വീട്ടിലേക്ക് എത്തും ഒരു രസാല്ലേ അതൊക്കെ
ആഹ്
ഞങ്ങള് ഓണത്തിന് അങ്ങനെ പോവ ഓണത്തിനും വിഷുനൊക്കെ അങ്ങനെ പോകും
ഉം ഓള് നാലീസത്തിന് വിർന്ന് വെരാണ്
ചെൽപ്പോ ഞങ്ങള് അന്ന് പോകൂല പിറ്റേന്നേകാക്കും അന്ന് പിന്നെ ഭക്ഷണ ഒക്കെ ബാക്കി ആവേലേച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആട്ട് പോവും ന്നട്ട് രാത്രി ചെൽപ്പോ തിരിച്ചു പോരും അല്ലേ രണ്ടീസം കഴിഞ്ഞിട്ട് പോ
ആഹ് രണ്ടീസം പോല്ലാരുംപാടെ നിന്ന ഒരു രസാണ് കുട്ടിയാളീം മക്കളക്കെ എല്ലാരുംപാടെ നിക്കുമ്പോ ഒരു രസാണ് രണ്ടീസ്
ആഹ് എല്ലാരൂടി നിക്കുമ്പോ ഒരു രസാ ഒരു കോൾ ശരിട്ടോ ഒരു കോള് വെര്ണ്ട്